ഹലൊ. ആഹ്. കേക്കാൻപറ്റോ. ആഹ് കേക്കാ കേക്കാ.
പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള്.
എന്താ സുഖ അങ്ങനെ പോണു.
ആഹ് പെരുന്നാളൊക്കെ ആഹ് സുഖം പെരുന്നാളൊക്കെ ഇല്ലേര്ന്ന്.
ആഹ് പെര്ന്നാളയ്ര്ന്നു പെരുന്നാള് ഏഹ് പെരുന്നാള് അടിച്ചു പോൾച്ചു.
പോ പോറ്ത്തിക്കൊക്കെ ഇങ്ങനെ കറങ്ങാനൊക്കെ പോയൊ.
ആഹ് ഒന്ന് രണ്ട് വീട് ആയലുവീടൊക്കെ ഒന്ന് പോയിട്ടൊള്ളു. അല്ലാതെ പോയിട്ട്ല്ല. കുട്ടികളൊക്കെ പോ കുട്ടി ഇല്ല. ട്രിപ്പൊന്നും പോയില്ല. കുട്ടികളൊക്കെ ഇങ്ങനെ ഓലെ അമ്മായേൾക്കൊക്കെ പോയി.
ആഹ്.
അങ്ങെനെ പോയിട്ടാെള്ളു
അങ്ങെനെ
ഇങ്ങളവ്ടെ പെര്ന്നാളാഘോഷ്ച്ചിലേ
അഹ് ആഹ് ഞങ്ങള് അങ്ങെനെ അ വ്ടെ അട്ത്ത് ഇള്ള വ്
ആഹ് ആഹ് ആഹ് ആഹ് ആഹ് ഡ്രെസ്സൊക്കെട്ത്തോ
ഇല്ലാ
പെര്ന്നാൾന് ആഹ് ആഹ് ആഹ് ആഹ് ഇങ്ങെൾക്കാഘോഷല്ലലേ ആഹ്
ഞങ്ങള് വിഷൂനും ഓൺത്തിനൊക്കെ ഡ്രസ്സ്ട്ക്കും
ഉം ഉം ഉം അയല് വീട്ട്ന്നൊക്കെ ഭക്ഷണം ക് ട്ടോ തൊട്ടട്ത്ത്ണ്ടോ മുസ്‌ലീംസ്
ആഹ് ഇണ്ട് ഒന്ന് രണ്ട് വീട്കെള്ണ്ട്
ഉം ഉം ഉം ഭക്ഷണം കിട്ടോ
ഇത്തവണ അങ്ങെനെ ഒന്നും കിട്ടിയില്ല അവെര് ഇപ്പാ ആ വീട്ടിലൊരു മരണം കഴിഞ്ഞതാണേ ഒരു വ വർഷായിട്ടില്ലാ
ഉം ഉം ഉം
അത് കാര്ണം അവര് ക്കും പെര്ന്നാള്ണ്ടായിര്ന്നില്ലാന്ന് തോന്ന്ന്നു ആഹ് ആഹ് ഭക്ഷണൊക്കെ കഴിച്ചു
ചായുട്ച്ചോ ചായക്കെന്താ കട്യൊക്കെണ്ടാക്കെല്
നാലുമണിക്ക്യ് അങ്ങെനെ പ്രത്യേകിച്ചൊന്നുല്ലാ ഏഹ് അവലോ അങ്ങെനെ വല്ലെതും നനച്ച് കഴിക്ക്യല്
ഉം ഉം പൊരിക്കടികളോ അങ്ങെനെന്തേലുണ്ടാക്കോ അറ്യോ
ഏഹ് ഇല്ല വല്ലപ്പോഴങ്ങെനെ ചെലപ്പണ്ടാക്കും
ഉം ഉം ഉം ഉം
പഴവെങ്ങാനും പൊരിക്ക്യും
ഏഹ് ഇങ്ങെളങ്ങനെ പൊര്ച്ചല് പയംപൊരി അങ്ങെനെണ്ടാക്കല്
ആഹ് നമ്മള് ചെലപ്പോ ഏഹ് മൈതായെല് ആവും അല്ലെങ്കില് ചെലപ്പോ ഏഹ് എന്തുട്ടാ കടലമാവില്ലെ അതിലൊക്കെ ചെയ്യാറുണ്ട്
ഉം ഉം ഉം ചപ്പാത്തി പൊടീണ്ടാക്കൊങ്ങെള്
ആഹ് ചപ്പാത്തി ഗോതമ്പ് പൊടി കൊണ്ട് ഇണ്ടാക്കും ചെലെപ്പം
ഉം ഉം ഉം ഉം
എന്റെ അമ്മ വീട്ടിലമ്മ ചെയ്തിട്ടുണ്ട് ഗോതമ്പ് പൊടി കൊണ്ട്
ഉം ഉം ഉം
അങ്ങെനെ അവിടെ എങ്ങെനാ പലഹാരങ്ങളൊക്കെണ്ടാക്കാറ്ണ്ടോ വീട്ട് എണ്ണക്കടികെള്
എണ്ണക്കട്യേള് എല്ലാരും കൂടുമ്പൊക്കൊന്ന്ണ്ടാക്കും പൂര്യാേ പുകാടാ ചപ്പാത്തി പൊട്യാേണ്ട്
ആഹ് ആഹ് വീട്ടില് രാത്രിയില് എടെക്കി ഭൂരി കഴിക്ക്യാൻ ണ്ടാക്കും ചപ്പാത്തിയാ അല്ലെങ്കി ഭൂരി എന്തെങ്കിലും
ങ്ങെള് ചപ്പാത്തി അങ്ങെനേങ്ങെള് പൂരിണ്ടാക്കല്
ഈ ച ചപ്പാത്തിക്ക് കൊഴക്കണ പോലെ തെന്നെ
ഉം ഉം പാച്ചള്ളത്തിലോ ചൂട് വെള്ളത്തിലോ
ചൂട് വെള്ളത്ത്
ഉം ഉം ഉം
ചൂട് വെള്ളത്തില് വേ കൊഴച്ച് കൊറച്ച് നേരം വെക്ക്യും
ഉം ഉം ഉം ഞാൻ ഒരട്ട ങ്ങനെ ഞങ്ങള് പ പച്ചളത്തില്ണ്ടാക്ക് നന്നായി ക്ക്ണ്.
അതെ ഉം ഉം
ഓഹ് പിന്നെ തളക്ക ച്ച് തൾപ്പിച്ചാലേ പൊരിച്ച പൊരിച്ചെടുക്കാല്ലല്ലേ കര്ത്യാണ്ടെ പച്ചെള്ളത്തില് കൊയച്ചു നന്നായി
ഉം ഒരു സ്മൂത്ത് കിട്ടാനായിട്ട് ഞാ ചൂടുവെള്ളത്തി കൊഴക്ക.
ഉം ഉം ഉം ഉം ചപ്പാത്തിക്ക മ്മളെ തായാലും ചൂട് വെള്ളത്തില്ലല്ലേ കൊഴക്കാ ഇഞ് പൂരിക്ക് മാണ്ട ര്ത്യാണ്ടെ
ആഹ് ആഹ്
പൂരിക്ക് ആഹ് പൂരിക്ക് പച്ചവെള്ളത്തിനെന്നെ കൊഴക്കാന്ന് തോന്ന്
ഉം
ആഹ്
അയ്ക്കെത്താ റവാ വാറെന്തേലുടോ ങ്ങള് പൂരിണ്ടാക്കുമ്പം
പൂരിണ്ടാക്കുമ്പോ ഞങ്ങള് മൊ ട്ടക്കറി അങ്ങനെ ന്തെങ്കിലു ണ്ടാക്കും
അതല്ല പൂരിക്ക് ഈ ചപ്പാത്തി പൊടിന്റെ കൂടെ വേറെന്തേലും പൊടികള് കൂട്ടോ?
ഇല്ല വേറെ പൊടികളൊന്നും
ഉം ചെലെ ഇന്റെ നാത്തൂനൊക്കെ ണ്ടാക്ക്യത് പൂരീല് റവിം മൈദ ക്കെട്ടാണ്ടാ.
അതെയ
ഉം
അങ്ങനെ
ങ്ങള് വേറെന്തെക്കെ ഭക്ഷണണ്ടാക്കും?
വേറെ പ്രത്യേകിച്ച ങ്ങനൊന്നു ണ്ടാക്കാറില്ല ഓഹ് വിഷ് രുവോണം അങ്ങനൊക്കെ വെരുമ്പോ സദ്യ ണ്ടാക്കാല്ലാണ്ട് അങ്ങനെ പ്രത്യേകിച്ച് ങ്ങനെ ഒന്നു ണ്ടാക്കാറില്ല.
ഉം ഉം ഉം
ഉം വലപ്പോഴും ഉം ചിക്കനൊക്കെ വേടിച്ച് കറി വെക്കും അങ്ങനെ
ഉം ഇങ്ങളെങ്ങനെ ചിക്കൻ കറി എങ്ങനെ ണ്ടാക്കല്?
ആഹ് സാധാര്ണ അങ്ങനെ ഇണ്ടാക്കണ പോലെന്നെ സ്പെഷ്യലായിട്ടൊന്നുണ്ടാക്കാ ട്ട് ഇണ്ടാക്കാറില്ല. അത് അറിയില്ലങ്ങ രാ എങ്ങനെ ണ്ടാക്ക്യാലും അത് സാധാരണൊരു ടേസ്റ്റിലെന്നെത്തും.
ഉം ഉം ഉം
ആഹ് പിന്നെ ഉം എന്താണ്
മഴൊക്കെണ്ടാ വടെ?
ഓഹ് മഴാ രാ രാവിലെ ക്കൊന്ന് പെയ്തീനി പിന്നെ പെയ്തിട്ടില്ല അവടെ ങ്ങനെ മഴ ണ്ടോ കൂടുതലാണോ?
ഇവ്ടെ ഇൻക്ക് തോന്നുന്നു ഇപ്പൊ ഒന്നരാടാണ് മഴ ഒരു ദിവസം നല്ല വെയിലാണെങ്കി പിന്നത്തെ ദിവസം മഴയായിരിക്കും.
ഉം ഉം ഉം ഇപ്പ രാവിലന്ന് പെയ്തു ഇപ്പൊന്ന് മൂട്ണ് ണ്ട് രാത്രികത്ത മയക്ക്ള്ള ഒരുക്കണ്ട്.
ആഹ് ഇവിടെ നല്ല വെയിലപ്പൊ
ഉം ഉം ഉം
ആഹ് കുട്ടികളൊക്കെ
കുട്ടികളൊക്കണ്ട് ഇങ്ങള്ടെ മക്കളെ സ്കൂള് തൊറക്കല്ലേ.
ആഹ് അപ്പൊ അതിനുള്ള തെര്ക്കിലൊക്കെ ആഹ് ആഹ് ഒന്നും വാങ്ങീട്ടില്ല ആഹ് ഇന്ന് വൈകിട്ട് ഒന്ന് പോണം ന്ന്ണ്ട്. നോക്കട്ടെ എറ്ങ്ങണം ന്ന്ണ്ട് പർച്ചേസിങ്ങിന് ആഹ് യൂണിഫോമൊക്കെ വാങ്ങി തയ്ക്കാൻ കൊട്ത്തു.
ഓഹ് ഓഹ് ഓഹ് ഹോൾസെൽ ആയിറ്റ് വാങ്ങാ അങ്ങനെ എന്തെലാ ചെയ്യല്.
ഇല്ല അത്പ്പോ ആദ്യയ്ട്ടാണ് മോളെ ആദ്യയിട്ട് സ്കൂളില് ചേർത്തിട്ടൊള്ളൂ ഇപ്പോ.
ഈഹ് ഈഹ് ഈഹ് ഒരാള്ണ്ടാവൊള്ളെയ്ക്കാരല്ലേ.
ആഹ് അല്ലേയ് രണ്ടാള്ണ്ട് മൂത്താള്. ഇപ്പ ആദ്യയിട്ട് ചേര്നൊള്ളൂ മൂന്നര വയസ്സായിട്ടൊള്ളൂ ആൾക്കേയ് അപ്പൊ സ്കൂളില് പ്രീ കെ ജിലാണ് ചേർത്തത്.
ഉം ഉം
പിന്നത്തെ താഴെള്ള ആള് ഓക് ഒന്നര വയസ്സ് ആയിട്ടൊള്ളു.
ഉം ഉം ഉം ഉം പിന്നെ ടൂറൊക്കെ പോവോ.
ആഹ് ടൂറ്. അങ്ങനെ വല്ലപ്പോഴും ഉം കൊല്ലത്തിലൊരു വട്ടൊക്കെ പോവാറൊള്ളു. വെക്കേഷന്ല് അതും ഫാമിലി ട്രിപ്പ് ആയിട്ടാ പോവല്.
ഈഹ് ഈഹ് എന്താലും യാത്രാനുഭവോ അങ്ങനെന്തെങ്കിലൊക്കെണ്ടോ.
ആഹ് യാത്രനുഭവം. നമ്മളെ കസിൻസൊക്കെ കൂടി പോകുമ്പോ അതൊരു എൻജോയ്മെന്റ് അല്ലേ നല്ലൊരു.
ഓഹ് ഓഹ്
അങ്ങനെ. കഴിഞ്ഞ കൊല്ലാണ് പിന്നെ പോയിട്ടുള്ളത് ഇകൊല്ലം അങ്ങനെ പോവാൻ പറ്റിട്ടില്ല.
ആഹ് കുട്ട്യാളെ ഡെലിവറിക്കെ ആയിട്ടോ.
ആഹ് ആത ആഹ് ഡെലിവറി ഒക്കെ കഴിഞ്ഞു ഇപ്പോ ഏഹ് ഒന്നര വയസ്സൊക്കെ ആയിലെ
ആഹ്
അതല്ല ആഹ് ഇപ്പൊ. എല്ലാരും ടൈമിങ് ഒത്തു വന്നിലെ പിന്നെ. ആഹ് കൊറെ പേർക്ക് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ആയ്രുന്നു.
ഓഹ് ഓഹ് ഓഹ് മഴ ആയിട്ട് ഉം ഉം.
അങ്ങനെ
മഴായിട്ട് കുട്ട്യാക്ക് അസുഖോന്ന്ല്ലല്ലോ.
ഏയ് ഇല്ല ഇത്തവണ അങ്ങനൊന്നും വന്നിട്ടില്ല.
ഉം ഉം ഉം
അല്ലെങ്കിൽ ആഹ് രണ്ട് മാസം രണ്ട് മാസം കൂടുമ്പോ. വയ്യായിയൊക്കെ ഉണ്ടാവല് പനി ഇത്തവണ അങ്ങനെ കൊയപ്പൊന്നുല്ല കുറെ നാളായിട്ട്.
ഉ ഉ.
അവടെ മക്കള് വൽതായതാണോ?
ഓഹ് വൽതായി ആറ്ലെത്തി. വേറെന്തക്കണ്ട് എവ്ട്ക്കേലും പോ പോവ്വാണോ?
ഇല്ല.
വണ്ടിന്റെ സൗണ്ട് മാരി.
ഇല്ലല്ല ഇവടെ കാറ്റ് അടി ണ്ട് പൊർത്ത് ന്നല്ല ഈപ്പോ കാറ്റടിപ്പോ
മയന്റെ മുന്നൊരു ക്കാഹ
ആഹ് വീടിന്റെ മുറ്റത്തിരിക്ക്യ.
ആഹ് ആഹ് ആഹ്. ഉം ങ്ങളവടെ എങ്ങനെ ഉള്ളേരിയലാ? അവടെ എന്തേലും കാണാനൊക്കെ സ്ഥലണ്ടോ?
കാണാൻ ഇവടെ അടുത്ത് ബീച്ച്ണ്ട്, പിന്നെ ന്നാലുമണിക്കാറ്റ്ന്നറ ട്ടൊര്ത്ണ്ട്.
ഉം ഉം ഉം ഉം ഉ ആഹ് ബീച്ചിക്കൊക്ക പുവ്വോ വൈകുന്നേരങ്ങള്?
ആഹ് ആം മിക്കപ്പോഴും പോവല്ണ്ട് ബീച്ചില്.
ഉ ഉ ഉം
ആഹ്, പിന്നെ കുട്ട്യാൾക്ക് പാർക്കി പുവ്വാനാ ഇഷ് ഇഷ്ടം അപ്പൊ ബീച്ച്. ന്നമ്മള് ലൈറ്റ് ഹൗസ്ണ്ട് ലൈറ്റ് ഹൗസിന്റെടുത്ത് പാർക്കൊക്കിണ്ട് അങ്ങനെ പോവും.
ആഹ് ആഹ് ആഹ്.
അവടെ പൈസട്ക്കണ്ടേ? മാണ്ടിരൂലലെ.
ആഹ് ഇല്ല്യ. അവടെ അയ്ന്റെ മേല കേറാനായിട്ട് ആഹ് വല്ല്യ ആൾക്കാർക്ക് തന്നെ ഒര് പത്ത് രൂപയൊള്ളു.
ആഹ് ആഹ് ആഹ് ന്നാട്ട്ലനെ ന്നാട്ട്ലെനെ ആയപ്പോ അങ്ങനെ ആയതയ്ക്കാര്ലെ
ആഹ്.
റ്റൗസല്ലേ?
ആഹ് അതെ ലൈറ്റ് ഹൗസ്. ലൈറ്റ്ഹൗസിന്റെ മേലെ കേറാനാണ് ഈ പറേണത് ന്നമുക്ക് വല്ല്യാര്ക്ക് ആകെ പത്ത് രൂപയള്ളൂ. ചെറിയ കുട്ട്യാൾക്ക് മൂന്ന് രൂപ അങ്ങനെ.
ഉം ആഹ്, അങ്ങനെക്കെള്ളൂലെ.
ആഹ്. അത്രയള്ളൂ.
വേറെന്തൊക്കെ?
ആഹ് ഒരു വട്ടം കേറീറ്റ്ണ്ട് അയ്ന്റെ മേലെ കി ന്നല്ലൊരു വ്യൂ ആവ്
ഓഹ് തലമിന്നൂ കേറ്മ്പോ?
ഏയ് അങ്ങനെ കൊഴ്പ്പൊന്നുല്ല്യ പിന്നെ കൊർച്ച് ആഹ് കൊർച്ച് സ്റ്റെപ്പ് കൂട്തല്ള്ളോണ്ട് ന്നമുക്ക് ഇങ്ങനെ ക്കെതപ്പ് വരും. അങ്ങനെ
അത് ചെറിയ വാളിനേം ചുറ്റി അതായത്
ആഹ് ആഹ് ആഹ് തല ചുറ്റൊന്നുംല്ല
ഉം ഉം
ഉം അങ്ങനെ കേറിട്ടുണ്ടോ മുന്നേ
ഇല്ല ഇങ്ങനെ വീഡിയോക്കെ കണ്ടെടക്കെ
ആഹ് ആഹ്
എന്താ സിനിമകളക്കെ കാണോ സിനിമയൊക്കെ കാണോ
ആഹ് സിനിമകളൊക്കെണ കാണും എനിക്ക് സിനിമന്ന് വെച്ചാ ഭ്രാന്താ അപ്പം ആഹ് തിയേറ്ററിലൊന്നും അധികം ഇപ്പ പോയി കാണാൻ പറ്റലില്ല കുട്ടികളായ നേശം പോക്കില്ല
ആഹ് തിയ
ആഹ് ആഹ് മുന്നേ പോയിരുന്നു പോവാറുണ്ട് ആഹ് തിയേറ്ററിൽ പോയി കണ്ടിരുന്നു ഇപ്പൊ കുട്ടികളായേനേഷം പോ ക്ക് കൊറവാണ് എന്നാലിപ്പോ കുട്ടികള് ഇപ്പൊ കൊറച്ച് വലുതായ കാരണം കുട്ടികളെ വീട്ടില് ആരെടുത്തും ഇങ്ങനെ ആക്കിട്ട് അങ്ങനെ പോവും സിനിമക്ക് ആഹ് ഇപ്പൊ ലാസ്റ്റ് ഒരു വാഴ മൂവി കണ്ടു അതാ
ആഹ് ആഹ് ആഹ് ദൃശ്യം എറങ്ങിക്കണല്ല ഇൻ്ററസ്റ്റില്ലേ
ആഹ് ഇൻട്രസ്റ്റ് ഒക്കെ ഇണ്ട് പക്ഷെ പോവാൻ പറ്റുന്നില്ല
ഉം ഉം ഉം ഉം
പിന്നെ അധികം ഫോണില് നമ്മ ടെലഗ്രാമില് ഏഹ് സിനിമകള് കിട്ടൂല അങ്ങനെ അങ്ങനെയാണ് അധികവും സിനിമകളിപ്പൊ കാണല് ആഹ് ആഹ്
ഇപ്പൊ കാണാത്തോടക്ക പോവാ
ആഹ് അതെ ഉം നിങ്ങളൊക്കെ സിനിമയ്ക്ക് പൂവാറുണ്ടോ